ആഹ് കേൾക്കുന്നുണ്ട്
സുഖണോ? ഓ കൊഴപ്പമില്ല. എന്തൊക്കെന്റെ വിശേഷം?
ഇപ്പം മഴയൊക്കെ തുടങ്ങിയില്ലേ?
ആഹ് ആഹ് അഹ്
ഉം മഴകാലം തുടങ്ങി. രാവിലെ മുതലനെ മഴൊക്കായിട്ട് ഇരിക. അങ്ങനെ ചൂട് മാറി തണുപ്പായി. ആഹ് പ്പ ഇനിയിപ്പം റോട്ടിലോട്ടൊക്കെ നടക്കുമ്പോ ശ്രദ്ധിക്കണം കാരണം ഇനിയിപ്പ റോഡൊക്കെ ഭയങ്കരമായിട്ട് വെള്ളവും പഴുക്കലൊക്കെ ആയതൊണ്ട്
ആഹ് ആക്സിഡന്റ് കൂടെ ആഹ് എങ്ങനെയാണ് പിള്ളേര് ഉം ബസ്സുകളൊക്കെ കൂടില്ലേ സ്കൂൾ ബസ്സായിട്ടും
അത് എന്തോര അപകടങ്ങളാണ് ഇപ്പോ നാട്ടില് നടക്കുന്നത്
അപകടങ്ങള
അതെ
ആഹ് കഴിഞ്ഞ ദിവസം നമ്മള ഇതില പോകുന്ന ബസ്സും കാറും കൂടെ ഇടിച്ചിട്ട് ബസ് രണ്ടു ദിവസം പണക്ക്യറ്റക്കാന ഇല്ലായിരുന്നു
ആണ്ല്ലേ
ഉം
അതിന് എന്തൊരു സ്പീഡാണ് ഇപ്പത്തെ വാഹനങ്ങൾക്ക് എന്ത് ആഹ് സ്പീഡ് മാത്രല്ല സ്പീഡും അതേപോലെ ഇപ്പ മദ്യപിച്ചും ഒക്കെ വാ ഓടിക്കും ശരിക്കിനും ആഹ് ഫോൺ ഉപയോഗിക്കുന്നത് ശരി ഇനും റോഡിലൂടെ നടക്കാനാ പേടി നടന്നു പോകുന്ന ആൾക്കാരെ വരെ ഇടിച്ചിട്ട് കൊല്ലുന്ന കാലാണ്
പിള്ളേരുകള് ബൈക്കൊക്കെ ഓടി നോ പോകുന്നത് കണ്ടാണ് നൂറിലാ പോകുന്നത് അമാതിരി സ്പീഡ സൈഡ് കൂടെ ആരെലും നടന്ന് പോകന്നന്നോ അങ്ങനെയൊന്നു ഇല്ല അവരങ്ങനെ വാണം വിട്ട പോലെ പോവുആണ്
അതെ
ങ്ങൻതെകല്ലേ
സ്പീഡ് കുറക്ക ഇനിപ്പ എത്ര പറഞ്ഞിട്ടും കാര്യ ഇല്ല ഹെൽമെറ്റ് ഉപയോഗിച്ചിട്ടൊന്നും വരല്ല പിന്നെ മരണംന്ന് പറയുന്നത് അത് അവരവരുടെ സമയം ആവുമ്പോഴത്തെ അത് നടക്കും ശരിന്നെയാണ് പക്ഷേ വരുത്തി ക്കുന്ന കുറേ മരണങ്ങളുണ്ട്
കുറവ് മക്കൾ മക്കളാണെങ്കിലും പിന്നെ എന്താ പറ പോയിന്റിനൊക്കെ ചിലപ്പോ ഇതായി നിക്കുവാ ഒരു ആക്സിഡന്റ് വര ണ്ടെ ആ ഒരു എന്തോ ആയുസിന്റെ ബലം കൊണ്ടൊക്കെ ചെലവർ രക്ഷപ്പെടുന്നു അത്രയൊക്കെള്ളു ഇത്രയ്ക്കും ഡേഞ്ചറാ ഇപ്പൊത്തെ മക്കൾക്കൊന്നും പേടിയില്ല റോട്ടിൽലിറങ്ങിയാലും ഒന്നും പേടിയില്ല ോ വണ്ടി വ അങ്ങനെ ഒരു ചിന്തയില്ല വീടന്ന പോലെയല്ല റോട്ടിലൂടെയൊക്കെ മക്കളാണ നടക്കുന്നത് അപ്പൊ റോഡിൽ കൂടെ പോകുന്ന വണ്ടി പോകുന്നവർക്കും ഒരു ലൈസൻസ് ഇല്ല ഓടിക്കുന്നവർക്കും ഒരു
അെന്താണ് ഈ നേരത്ത് എന്ത
ആം
ദേവപ്രിയേനെ അറിയോ പേപ്പറ വിളിച്ചിട്ടുണ്ടായിരുന്നു റ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു വെച്ചു വാട്സപ്പ് കോള് ചെയ്തിട്ട് പിന്നെ കിട്ടിയില്ല എടുത്തില്ല അത ഏത് ഒരു ഇടെ അതൊക്കെ വന്ന ോളണോ ഇവിടെ ഉള്ളതല്ലേ എ ഇല്ല